ഹലോ കേൾക്കാലൃയേ
കേക്കാം കേക്കാം
ആ
എന്നാ വിശേഷം വെറുതെയിരിക്കുവായിരുന്നു
എന്താ പെരുന്നാളിന്റെ പർച്ചേസ്സൊക്കെ കഴിഞ്ഞ
ഏ പെരുന്നാള്ണ്ട് പോയിട്ടില്ല നാളെപ്പോന്ന് ഓർത്തോണ്ടിരിക്കുവ ഇതുവരെയും പോയില്ല
ആ ഡ്രസ്സ് എടുക്കലൊന്നും കഴിഞ്ഞട്ടില്ല
ഇല്ല ഇല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല പിള്ളേർക്കെടുക്കണന്ന് ഓർത്തോ അവിടെ എല്ലാം എടുത്തോ
ഇല്ല വന്ന് എട്ത്തിട്ടില്ല്യ ഇല്ല എട്ത്തിട്ടില്ല്യ
ആ, പിന്നീ, ചെറിയ, പെരുന്നാൾന്, എടുക്കുന്നൊ ആരും, അത്ര, വലിയ, ഇതായിട്ട്, എടുക്കുവല്ലെന്ന്, തോന്നുന്നു, പിന്നെ, വീട്ടീടാൻ, എന്തേലും, എടുക്കണം.
ആ, അത്രന്നെ, ഞങ്ങളുട്ക്ക്ണൊള്ളൂ.
അ, വീട്ടിയിടാൻ, പിള്ളാർക്കെ അതെ, എടുക്കുന്നുള്ളൂ.
ആ കുളി കഴിഞ്ഞ് തെക്കാൻ വാണ്ടിട്ടെ
ആ അത് മതി
ഉം അത്ര മതി ഒര് പെര്ന്നാളിപ്പോ കഴിഞ്ഞിലെ
അതാ പർണ ഇന്റെ ഇപ്പ അട്ത്ത ചെലവും ആയില്ലെ സ്കൂളും തൊറന്ന് ചെലവും പെറക്കും മാത്ര അല്ലെ ഉള്ളു അതുകൊണ്ട് ഇപ്പ ഇഞ്ഞ് ഇട്ക്കുന്നൊള്ളു ഉം ഇന്നാ പണി കഴി
എന്താപ്പം കൊറെ
ഉം ഉം ഉം
വീട്ട് പോയിരുന്നു അപ്പോ വീട്ട് പോയിട്ട് വന്നിട്ടോള്ളൂ അപ്പൊ ചോറണ്ടാക്കല് കൂട്ട വക്കല്
ആ എല്ലാം വന്ന കഴിഞ്ഞോ
ആ വന്നിട്ടാണ് ചെയ്യപ്പ ആഹ ചോറനെ വെക്ക ഉ
ഉം ഉം ഉം അതപ്പ എവിടെയും പോയി വന്ന കഴിഞ്ഞാ പാടാ വന്ന് ചെയ്യാനേ
ആ പോയി വന്നല് ഞാൻ സാധാരണ ന്ന് പോരുമ്പോ അവിടുന്ന് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവര ചെയ്യ
ആ ആ ആ
പ്രാവശ്യ അതൊന്നും നടന്നില്ല ബസ്സിനെ ബസ്സിനാ പോുന്നത് ഇപ്പ ആ ഓട്ട ഓട്ടോറിക്ഷ അപ്പം ഇപ്പാന്റെ ഓട്ടോറിക്ഷയിൽ പോരാ ചെയ്യാ
ആ ആആ ആ അതുകൊണ്ട് അതുകൊണ്ട് വന്നണ്ടാക്ക ആണല്ലേ
ആ അപ്പൊ വീട്ടിൽ വന്നിട്ട് പ ഉണ്ടാക്കൻ തുടങ്ങിട്ടുള്ളു പെരുന്നാള് വല്ല ള വലിയളുതൊന്നും ഉണ്ടാവല ഇല്ല
ആ ണോ
പോൺ
ആഹ ആഹ
അങ്ങനെ തന്നെ പുതിട്ട് പോക്കും ഒക്കെയുള്ള കാര്യായിട്ട്
ഉ ഉ ഉം ഇറച്ചിയൊക്കെ ഒത്തിരി കിട്ടുവ അവിടെ അവിടെ എങ്ങനെ ഒത്തിരി പോത്തൊക്കെ ഉണ്ടോ കേക്കാലോ ഹലോ
ഉ
കേക്കാവോ
ഹലോ
ഹലോ കേക്കാം